ഹലോ
ഹലോ
ആഹ്
ഹലോ
ഹലോ
ആ എന്തെക്കടാ സുഖല്ലേ
ആഹ് സുഖാണ് എന്താ അന്റെ വർത്താന ന്താ
ഇൻക്കും സുഖാടാ ഇങ്ങനെ സന്തോഷത്തോട് കൂടെ പോകുന്നു
ആ എന്താ പരിപാടി
കാര്യായിട്ട് ഒന്നും ഇല്ല കളിക്കാൻ പോണം
ആഹ്
അൻക്ക് എന്ത് കളിയാ ഏറ്റുഷ്ട്ടം
അത് പ്പം എന്ത് ചോദ്യാ ഞാന് എനിക്കിഷ്ടം ഫുട്ബോൾ ആണ് ഏ അധികാൾക്കും ഇഷ്ടം ഫുട്ബോൾ ആണ് ന്നാണ് ഞാൻ കെര്ത്ണെ
ആ അതാണ് ഏകദേശം ആൾക്കാരുടെയൊക്കെ ഇപ്പം ഇന്നത്തൊരു ലഹരിയാണ് ഫുട്ബോൾ പ്രത്യേകിച്ച് ഇപ്പോ ലോകകപ്പൊക്കെ നടക്ക്‌ണോണ്ട് പ്രത്യേകിച്ചൊരു ഹരാണ്
അതെ അതെ ലോകത്ത് തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ആരാധകന് ഏറ്റവും കൂടുതൽ ആരാധകര്ള്ളൊര് കളിയെയ്‌ക്കാരം ഫുട്ബോൾ
ആ അതും അതും ശരിയാണ് ലോകത്ത് എറ്റം കൂടുതല് ആരാധകര്ള്ളതും ഫുട്ബോളിലാണ് അതും ശരിയാണ് ഓക്കെ ഇങ്ങള് ഇങ്ങള് കൾച്ചീ ന്യോ
നമ്മള് ഇന്നലെ ഇന്നലെ പ്പോ ഇന്നലെ കളിച്ച് കഴിഞ്ഞിട്ടുള്ളു ഇ ഇന്നിപ്പോ മഴായിട്ട് കളിച്ചിട്ടൊന്നുല്ല
അഹ് ശരി എവിടെൻ ഗ്രൗണ്ടോ ടർഫോ എവിടെ നി
ടർഫിലേന്നു ഇന്നലെരാത്രി ടർഫ്
ആ അത് ശരി നമ്മൾ പക്ഷേ ഇപ്പൊ ക്കെ കൊറേ ആളുകള് കളി കുറഞ്ഞണ് ല്ലേ പൊതുവേ
അഹ് സത്യാ സത്യാ എന്താച്ചാലേ മൊത്തത്തില് ഇപ്പോ നമ്മളിപ്പോ നോക്കാണങ്കി പ്പോ ഒരുപാട് ഗ്രൗണ്ടുകൾ ഇപ്പ ഇല്ല കുട്ടികൾക്കൊന്നും ഗ്രൗണ്ടുകൾ ഇല്ല
ആഹ് ഗ്രൗണ്ടുകള് ഇല്ലെങ്കിലും അത് പ്രശ്നല്ല പക്ഷെ കളി ന്നെ പൊതുവേ കൊറഞ്ഞ് ണ് ആളുകൾക്കൊന്നും കളി ക്കാനൊന്നുള്ള ഒര് മനോഭാവല്ല അതാ വല്യ
പിന്നെ ഇൻകോണ് ണേഈ മൊബൈൽ ഫോ
നല്ലൊരു ഫുട് ഫുട്ബോളൊക്കെ ണ്ടായിട്ട് ഇപ്പോ കുറെ ആളുകൾ പസ്സ്ന്നൊക്കെ പറഞ്ഞാ ഫുൾങ്ങനെ അനങ്ങാതെ പേരേല് ങ്ങ കു ത്തർന്ന് ഇങ്ങനെ ഫോൺ കൾച്ചാ ഇങ്ങനെതാ ക്കാആ ഒരു മെന്റാലിറ്റി ള്ള
അനങ്ങാതെ പെരി കുത്തിർന്ന്ങ്ങാണ്ട്
ഉ ഉം ആ ഒരു രീതിയിലാണ് ഇപ്പ ആൾക്കാര അവസ്ഥ എന്താപ്പ ചി എങ്ങനെയാല്. ആളുകളൊക്കൊന്ന് മാറി ചിന്തി പണ്ടത്തെ ആളുകൾക്കം. പണ്ട് മ്മൾ ചെർപ്പക്കോർമണ്ടോ? സ്കൂള്ങ്ങട്ട് വ്ട്ട് വരുയുള്ളൂ അപ്പോത്തിന് ബാഗൊക്കെണ്ട് സി റ്റോട്ട്ന്നാണ്ട് എർഞ്ഞ് നേരെ കളിച്ചാൻ പോയൊരു കാലല്ലേ?
ചായിം കൂടി കുടിക്കാതെ.
ആഹ് അതന്നെ സ്കൂൾന്നാണ്ട് വ്ട്ട് വരുമ്പത്തിന് ഓ ഓടി വരും നേരെ ബേഗെറിം ഗ്രൗണ്ടിലെത്തും കളിക്കും.
അതന്ന്ക്ക പക്ഷേ ആ. ആ കാൽത്ത്ന്ന് പ്പ ഈ കാൽത്ക്കൊന്ന് വരുമ്പോ എത്രത്തോളം മാറ്റ- റ്റണ്ട്ന്ന് ന്നാലോയ്ചോക്ക്യാണ്യമ്മള് എത്തിക്കളി ഓിൽക്ക്പെന്തറ്യോ. അതെ അ അതോണ്ടെന്തറ്യോ ഓൽക്ക് ഞമ് ഞമ്മക്കെന്തറ്യോ ഒരുപാട് ഓർമ്മകളുണ്ട് സന്തോഷിപ്പിക്കുന്ന ഓർമ്മകള്ണ്ട്.
ആഹ അതോർമ്മ ണ്ടോ ഞാറാഴ്ച്ച ങ്ങട്ടാവാൻ കത്തിക്കയ്യ ഞാറാഴ്ച്ച ഉ ണ്ടാവും. ഞമ്മള് ടീം എറക്ക്യാണ്ട്. ഞമ്മള് സ്കൂൾത്തെ രണ്ട് ടീമാളെന്നെ അതായത്. ഞ്ഞമ്മളേരിയള്ള ഒരു ടീമും അപ്പർത്തെ ടീമുള്ളരു ഏരി ഏരിയെള്ളരു ടീമുംപാടായാണ്ട് നേരെ വന്നാണ്ട് മാച്ച് ൾക്ക്യും. ന്നട്ടൈല് ജയ്ക്ക്യും ന്നട്ടാ കിട്ട്യ. ഒരു നൂറുപ്പ്യറ്റ കിട്ടീണ്ടാവുള്ളൂ ആ നൂറുപ്പ്യോണ്ട് പീടിയെ പോയി വള്ളം കുട്ച്ച് അതൊക്കെ രസം.
പലേ എന്ത് രസല്ല കാലഘട്ടേന്നു ല്ലേ?
ലേ.
പിന്നെ അതുപോലെ പ്പോ അതുപോൽതന്നെ ഈ. ഞാ ഈ എന്താ ഞ്ഞമ്മള് സ്കൂളില്ലാത്ത ദിവസങ്ങൾലേ.
ആഹ്.
ഒന്ന് രാവിൽ തൊട്ങ്ങിട്ട് ഒരു ഉച്ചരെ കളിക്കും.
ഉ ആഹ് ഉച്ചരെ ന്നട്ട് പെരേന്ന്ങ്ങനെ അടി ചി ഇൻക് കൊറ അങ്ങനെ. ഒരടിട്ട്യോർമണ്ട് പെരി കേറാൻ നേരം വെയ്ക്യേൻ്റെര്‌ല്.
മ മാതാപിതാക്കളത്ത്ന്ന് നല്ല ചീത്തി അടിയൊക്കെ കിട്ടും. ന്നട്ട് അത് കയ്ഞ്ട്ട് അമ്മള്
ത് അയ്ന് സംബന്ധിച് ഒരു പാട്ടൊക്കെർങ്ങിനി ഞാൻ ക കോർമ്മട്ടീ . ആഹ് അത് മോന്തിന്റെ നേരത്ത്. ആ പാട്ടൊക്കെ കേട്ടപിൻക്ക് കറക്റ്റ്താ ഓർമവന്നെ. ഒരു പാട്ടില്ലേനോ ട്രെൻഡിങ്ല് ണ്ടായിനെ മോതിൻ്റെ നേരത്ത് അർഞ്ഞാണ്ട്ള്ളെ. ആ വാട്ടൊക്കെ പക്കാതാ നമ്മള്ങ്ങ സ്കൂൾട്ട് വര്ന്. വേഗാണ്ട് സിറ്റൗട്ട്ന്ന് അല്ല സിറ്റൗട്ട് കാണ്ടർഞ്ഞ് നേരെ കൾക്ക്യാൻ പോയി. ഞമ്മള് ഇങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങ ഒര് ടൈം ആയി ലാസ്റ്റ് ഒരിതും മാരി ഞമ്മള് ഇങ്ങന ചെൽപ്പോ തോറ്റ് ക് ക്കും അപ്പം ജയിക്കാൻ വേണ്ടി ആ കൊറേച്ചോരുംപാടി കൊറേച്ചോരുംപാടി അങ്ങന നീട്ടി അങ്ങനെ പോവും. അങ്ങനെ വ തൊക്കെ ആയി സമയൊക്കെ ഇര്ട്ടായിട്ടും നമ്മള് പേര എത്തൂല്ലാ അപ്പ പിന്നെ പേര എത്തുമ്പാം ണ്ടാവും പേരൻ്റെ വാതിലൊക്കെ അടച്ചാണ്ട് ഉമ്മാ ഇങ്ങ് നിക്ക്ന്നോ കേറണോ ന്നാ പോയി കുൾച്ചു വാ കുൾച്ച് വന്നിട്ട് നല്ല അടിം വാങ്ങിട്ട് അതൊക്കെ ഒര് രസം
പക്ഷേ ആ ആ അടിക്ക് അന്നൊര് വേദനണെങ്കിൽ ഇന്ന് അത് ആലോചിചോക്കാ അതൊരു മധിരിക്കുന്ന ഓർ
ആഹ് അതാണ്
ആഹ്.
ആഹാ അല്ല അത് വേദനല്ലാ അത് ഇപ്പൊ എന്താ വേദനാ ന്നൊന്നും പറയാൻ പറ്റൂല്ല. കാരണം അങ്ങനെ എത്ര പ്രാവശ്യം അടികൊണ്ടിണ്ടാവും.
അത് ശേരിയാ അല്ലാ ഞാൻ പറെനേക്ക്. ഈ ഞായറാഴ്ച്ചക്കായാലേ ഈ സ്കൂളില്ലാത്ത വിദ്യാലയം ഇല്ലാത്ത കാലാ കാലാണ്. ദിവസാണെങ്കി അന്ന് എൻന്താട്ടും. രാവിലെ മുതല് രാവിലെറ്റ ഒര് പന്ത്രണ്ട് മണിരെങ്കിലും കളിക്കും, ന്നിട്ട് വീട്ടിലേക്ക് ചേല്ലും. ആ ചെല്ല്ണാ സമയത്ത് ഞമ്മള മെഖേക്കേ കരിവാളിച്ചിട്ട്ണ്ടാവും വെയില് കൊണ്ടിട്ടേയ്. ഞമ്മള് കളിന്റെ തെരക്കിലും ഒന്നും അറഞ്ഞിട്ട് ണ്ടാവില്ലാ ചൂട്ന്നില്ല മറ്റ് പ്രയാസങ്ങള ഒന്നും ഞമ്മക്ക് ഇല്ല എ ന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞമ്മളോര് ഉച്ച കഴിഞ്ഞ് കുളിച്ചൊക്കേ കഴിഞ്ഞ് പിന്നിം അസറിന് ഒര് ഒര് നാല് മണിക്കേഷം പിന്നിം പോംവും.
പിന്നിം പോവും അതാണ് ന്നട്ട് പിന്നിം ഒര് ആറണി വരെ പക്ഷേ നമ്മാ അന്നത്തെ കാലത്തൊന്നും നമുക്കി രാത്രിക്കളി സംഭവല്ലേനി
ഇല്ല ഇല്ല രാത്രി കളില്ലാ.
അന്ന് ആകെ രാത്രി കളി കാണെന്ന്ണ്ടെങ്കി വല്ല്യായ ഇപ്പൊ ക്ലബ്ബുകളൊക്കെ നടത്തണാ വല്ല്യായ എന്തൊ എന്തൊക്കെ വേണ്ടോനി. എന്താ പറയാ ഈ ഫെട്ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഈ ഹമ് കവുങ്ങോണ്ടോക്കേ ഇങ്ങനെ കൂട്ടി ഗാലറി ഇണ്ടാക്കിയണ്ട്ള്ള ആ ഒര് കളി മാത്രെ അന്ന് രാത്രി പക്ഷേ ഇന്ന് നേരെ തല തിരിഞ്ഞ് ടെറഫ് സിസ്റ്റം വന്നപ്പോ, ഇപ്പോ പകലൊന്നും ആള്കൾ അങ്ങനെ ക്കൂല ആകെ രാവിലെ കൊർച്ച് ഏതേം ടീമ് ഈ വ്യായാമത്തിനൊക്കെ വേണ്ടി കളിക്ക് അല്ലാതെ വേറെ ആരും കളിക്കൂല്ലാ പിന്നെ ഫുള്ള് കളി രാത്രി രാത്രി ഇങ്ങട്ട് ആ ഏഴ് മണിക്ക് മുതല് ഇങ്ങട്ട് തൊടങ്ങിയാല് ഇങ്ങനെ തോടങ്ങി പന്ത്രണ്ടണി ഒ ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ കളിക്ക്ണ ടിമ്ണ്ട്
അതെ അതെ ഒര് ഒര് മണിക്ക് എറങ്ങാ അല്ലെങ്കി രണ്ട് മണിക്ക് കൾച്ചാൻ വര്നൊല്
ആഹ്, അങ്ങൻത്തെ ഒര് ടീമോക്കണ്ട് ഈ ടെറഫ് ബുക്കിങ്ങിലൊക്കെ ഇപ്പൊ നോക്കിയാതി വേഗം ഫുൾ ആയിണ്ടാവ പത്തണിക്ക് ശേഷം പന്ത്രണ്ടണിക്ക് ശേഷം ഒക്കെയ്കാരം ഏഴ് മണി എട്ട് മണി ആ പിന്നിം ബാക്കി ണ്ടാവും.
ഉം അയ് ശരിയാ
അത് ശെരിയാണ് പശെ ന്നാ പകല് കളിച്ചാന് ആൾക്കാരില്ലാ.
ഉം അതാണ് പിന്നെ ഒര് ഒര് നേലക്കോ നക്കുമ്പോ ഇതാണ് കാരണം പകല് പണിക്കൊക്കെ പോകും, കഴിഞ്ഞിട്ട് പിന്നെ അവര് ഇതാണ് പക്ഷേ ഞമ്മള് അന്നത്തെ കാലത്ത് പർഞക്കാണെങ്കില് എല്ലാരും പണി കഴിഞ്ഞ് വൈന്നാരം എത്തി പി വൈനേരം അപ്പം തന്നെ കളിക്കാൻ വന്ന് ഒര് ഏഴരക്കേ ആവുമ്പോക്ക് പേരെ പോയി ഒർങ്ങാനുള്ള ഒര് മോഡലാ ആ യിരുനു ഞമ്മളെ ചെർപ്പത്ണ്ടായി നി. പ ബല്യ ആൾക്കാരെ ഈ പണിക്കൊക്കെ പോണല്ല ഒരിത്. ഇപ്പ നേരെ തിര്ഞ്ഞ് പെല്ലാരു രാത്രി എർങ്ങ ങ്ങാടി.
പ്പ പിന്നെ പ പിന്നെ എല്ലാർക്കും ജോലി തെരക്കുകളും അങ്ങനൊക്കെ ആയിലേ. അതോണ്ടാണ് പിന് എന്താ.
പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഇതും ഈ ഗെയിം കൂടിയൊണ്ട്. ഈ ഞ്ഞമ്മളടീത്ത ജനറേഷനായ കുട്ട്യളൊക്കെ തലമുറകളൊക്കെ ഫുള്ള്. ഇതാണ് വീഡിയോ ഗെയിംസാണ് പെസ്സ് പെസ്സഡിഷനാ.
അതെ അതെ അതെ ക്യാ അങ്ങൻ ത്തീ അതോണ്ടൊന്നൊരു കാര്യൂല്ലട്ടോ ഞാന്.
ആഹ് വെർതെ ടൈമ് പോക്ക മ്മള് ഫോൺലേക്ക് കൂടുതൽ അഡിറ്റ്- കാക്കിപ്പിക്ക അതെ അതുകൊണ്ടുള്ളൂ അപ്പം- ചെല ആളുകൾക്കൊക്കെ ഒരു ദിവസം പൊസ്സട്ച്ചില്ലെങ്കില് ഓനന്തോ വല്യ എന്തോ നഷ്ടപ്പെട്ട പോലെ. അവരും സാനത്ത് ലോഗ്യം ചെയ്തില്ല. അങ്ങനെ കൊറേ കുട്ട്യള് എട ന്ന് ഞാൻ ലോഗിൻ ചെയ്യാ മറന്നടാ. ഒന്ന് പല്ലേക്കാ മർന്നാ ൽപോനത്ര പരാതിണ്ടാവൂല. ശെ പെസ്സ് ലോഗിൻ ചെയ്യാൻ മർന്നാലോന് ഭയങ്കരപരാതി യക്ക് ഉ ഉ
എനിക്ക് എനിക്കിങ്ങനെ എനിക്ക് എനിക്ക് എൻ്റെ ഒരു എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഗെയിമുകളോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ല്ല ഈ ഫോണിൽ കളിക്കാാന് അതൊരു എന്താ അതിന് നമ്മള് ശരീരം വെച്ച് കളിക്കുന്ന ഒരു സുഖം കിട്ടൂലല്ലോ ഒരിക്കലും
ആ ഒരാ ഇള ക്കും ഉണ്ടാവില്ല എങ്ങനെ കുത്തിറന്നോടുത്ത് കുത്തിറക്കാം പിന്നെ ചില ആളുകൾ ഇതിൻ്റെ ബ്രാന്തു ഉണ്ട് അതായത് ഈ അക്കൗണ്ടൊക്കെ വാങ്ങും വ ല്ല പൈസ ഇറക്കണ്ട് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ ഓരോ അക്കൗണ്ട് ന്
ക എന്തിന്റെ പിരാ ന്ന്താലെ
ആ എന്നിട്ട് അതിലപ്പോൊ ഒരു പ്ലെയർുണ്ടാവും നമ്മുടെ എമ്പാപ്പ ഉണ്ടെങ്കില് അയിന് അയ്യായി രൂപ്യ എന്നിട്ട് അതാണ്ട് വിൽക്കും വാങ്ങും വാങ്ങ അങ്ങനെ അതൊരു ബിസിനസ്സ് എന്നനെലക്ക് ചെയ്യുന്ന ചെക്കന്മാരുണ്ട് ഓ ല് പിന്നെ അതിനോട്ങ്ങനെ പൈസെങ്കിലും ഉണ്ടാക്ക് ണ്ടറി പക്ഷെ കുറെേ മ ഇതണ്ട് ഇത് പൈസ കൊടുത്ത് വെറുതെ മാങ്ങിന്ന് ട്ട് ഓനറ്റേ കളിച്ചാനും അറിയില്ലെറുതവൻന്റെ പൈസ പൊക്കും ചെയ്യും അങ്ങനെ കുറെ മൊയ ന്താലുണ്ട്
ചിലവാക്കാൻ മാത്രമൊന്നും പൈനില്ല എന്താ പ അതിലില്ലത് ഏ
പിന്നെ പിന്നെ നമ്മൾ നാട്ടൊില് പൊതുവെ ഒരു നമ്മള് നാടിനെ വെച്ചു നോക്കുകയാണെങ്കിൽ ആളുകൾക്കൊക്കെ ഒരു ക്രിക്കറ്റിനോടാണല്ലോ ഫുട്ബോളിനോടാണല്ലോ താല്പര്യം പ്രത്യേകിച്ച് ഇപ്പോൾ അതിന്റെ ഒരു നല്ലൊരു ഇത് നമ്മളിപ്പോ അനുഭവ റിഞ്ഞത് ഈ ഒരു വേൾഡ് കപ്പ് ആയപ്പോടാ അപ്പൊ ഓർമണ്ടോ എല്ലാ സ്ഥലത്തും വരിക്ക് വരി ക്ക് മത്സരാ നമ്മുളെ പഞ്ചായത്തിൽ ഏറ്റവും വലിയ മെസ്സ് കാണുന്നു മെസ്സി ഫാൻസ് അല്ല മെസ്സിനെ വെട്ടിക്കണന്ന് റൊണാൾഡോ ഫാൻസ് ആ ഒരു മെന്റാലിറ്റിയിലാണ് അയിെന് ആളുകൾ ഇങ്ങനെ ഫണ്ട്ഇറക്കി വലിയത് അങ്ങനെ ഒരു സംഭവംുണ്ട് പിന്നെ കുറേ ക്ലബ്ബ് ഉപ്പുകൾ ബേസ് തിട്ട് ഫുള്ള് മാച്ച് കാണാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നമ്മള നാട്ടിൽ ഈ ഫുട്ബോളിനോടുള്ള പ്രേമം അ ഒരു ഇഷ്ടം ങ്ങനെ ഇതാാവുന്ന പക്ഷേ സങ്കട ള്ള കാര്യം എന്താ വച്ചാൽ എന്നിട്ടൊന്നു നമ്മളെ രാജ്യത്തിന് ഈ കളിക്ക് ഫുട്ബോളിൽ ഇങ്ങട്ട് എത്താൻ പറ്റില്ല എന്നുള്ളൊരു സംഘടനാണ്
അന്താ വെച്ചാൽ ഒന്നാമത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ വേൾഡ് കപ്പില് നമുക്ക് യോഗ്യത കിട്ടിയായിരുന്നു നമുക്കറിയാലോ പക്ഷെ അന്നത് ബൂട്ടില്ലന്നൊക്കെ പറഞ്ഞ് സമ്പത് വേറെ കാരണങ്ങളാണെന്ന എൻ്റെ ഒര് അഭിപ്രായത്തില് പക്ഷേ അത് അപ്പോ അന്നത് ഒരു വട്ടം കളിച്ചിരുന്നെങ്കി നമ്മക്ക് ഇപ്പോ നമ്മളിപ്പോ ഈ നമ്മടെ രാജ്യം ഏഹ് ഇപ്പൊ ഒര് വേറെ ലെവലിലായിട്ടുണ്ടാവും എന്റെ ഒര് ഇപ്പോളും കളിച്ചോണ്ടിരിക്കണ്ടാവും അന്നോരു വട്ടം കളിച്ചിട്ടൊണ്ടെങ്കി
ഉം അതേതായാലും പോട്ടെ കഴിഞ്ഞ കാര്യത്തിനെ വച്ച് നമ്മള് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പക്ഷേ പക്ഷെ പോ വരും തലമുറ പിന്നെ വേറൊരു വിഷയം ഉണ്ട് എന്താ വച്ചാല് ഈ നമ്മളീ കേരളക്കാരില്ലേ
ഉം
ഞമ്മക്ക് ഈ ഫുട്ബോളിനോടുള്ള ഭ്രാന്തൊള്ളൂ ബാക്കി ഇന്ത്യയിലുള്ള ഈ നോർത്തിലുള്ളവർക്കൊക്കെ ക്രിക്കറ്റാ ഭ്രാന്ത് ആയിട്ട നട്ടുച്ച ഇപ്പോ നമ്മള് ഫുട്ബോൾ കളിക്കുന്ന മാതിരി ഓല് ക്രിക്കറ്റ് കളിക്കും ഈ ഞാനിപ്പോൾ നോർത്തിലാ ഉള്ളത് ഇവടെ യു പിയിലാ ഉള്ളത് ഇവരോടൊന്നു ചോദിക്കുമ്പോൾ ഇവൽക്ക് ആർക്കും ഫുട്ബോൾ ഒരു മൈൻഡും ഇല്ല ഒരു ഇഷ്ടമില്ല പക്ഷെ ഫുള്ള് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാം നമുക്ക് ക്രി ക്രിക്കറ്റ് കളിക്കാ ക്രിക്കറ്റ് കളിക്ക ക്രിക്കറ്റ് ഇവിടൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഇടയിൽ ഓരോ കിലോമീറ്ററുകൾക്ക് ഇടയിലായിട്ട് ക്രിക്കറ്റ് ആക്കാദമി ഉണ്ടാവും അതായത് ക്രിക്കറ്റില് ഇവർക്ക് കോച്ചിങ് കൊടുക്കണ
മനസിലായി ഓ ഞാനിപ്പോൾ ആ ഭാഗത്തിലൂടെ ഒരു ഒരിക്കൽ യാത്ര ചെയ്തപ്പോൾ ഞാനും തന്നെ അത് അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ പല സുഹൃത്തുക്കളെ എല്ലാവരും യാത്ര ചെയ്താണ് ആ ഭാഗം നോർത്ത് ഏരിയൽ കൂടി അപ്പോ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധയിൽ പെട്ടത് അത് തന്നെയാണ് രാത്രി വരെ സ്ട്രീറ്റ് കൂടി കൂട്ടിയാൽ ക്രിക്കറ്റ് കളിച്ചുക
ആഹ് അത് തന്നെ ഓൽക്ക് ഒരു ഫുട്ബാളിനോട് നമ്മക്കുള്ള ആ ഒരു ഫ്രാന്ത് എനിക്ക് ക്രിക്കറ്റിനോട് ഇല്ല എന്നുള്ള ഒരു യാഥാർത്യാ
പിന്നെ നമ്മുക്കറിയാം നമ്മളെ ഇന്ത്യ രാജ്യം തന്നെ ക്രിക്കറ്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകണത് ഏ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആവാനും കാരണം
പക്ഷെ നമ്മളെ ലേറ്റസ്റ്റ് ന്യൂസ് നമ്മളെ നല്ല സന്തോഷിപ്പിക്കണം ഒരു അന്താരാഷ്ട്ര ഇത് നമ്മളെ നാട്ടിൽ തന്നെ വരുന്നുണ്ട് അറിയുമ്പളെ
ആഹ് അതെ ഞാൻ അതെ അതെ വരുന്നുണ്ടാണ് നമ്മടെ മലബാർ ഏരിയല് ഒരു അമ്പത് കോടിയുണ്ട് അല്ലേ
ആഹ് ഏകദേശം ഇപ്പോ ഒക്കെ ഒരു ഇതിലായിണല്ലോ
ആഹ് അതെ അത് നടന്നാൽ തന്നെ നമ്മടെ കുറേ സ്വപ്നങ്ങള് നമുക്ക് എന്താ നേടുന്ന നേടിയെടുക്കാൻ കഴിയൂന്നാ എനിക്ക് തോന്നണേ
ആഹ് ഓക്കേ ഓക്കേ
ഏതായാലും ഈ വിഷയത്തില് നമ്മള് പറയുമ്പോളെ ഒരുപാട് പറയാൻ.